അലോ
ആഹ്
എന്തൊക്കെയുണ്ട് വർത്താനം
നല്ലവർ
ഉം ചോറൊക്കെ തിന്നാ അന്തൊക്കെ ഇങ്ങനെ പോണ് കെടക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കെയാണ് ആഹ് കെടക്കാൻ വേണ്ടി ഇങ്ങ നിന്നപ്പളെ നിങ്ങളെ വാട്സപ്പിൽ നിങ്ങള് കുറ്റി പൊട്ടിക്കണേന്റെ ഇത് കണ്ട്
അലോ ഹലോ ആഹ് കേക്കല്ലേ
ഹലോ
ഹലോ
അലോ
ആഹ് കേക്കില്ലേ
ഓഹ് ഓഹ് കേക്കണ്ടല്ലോ അവിടെ കേക്കില്ലേ
ആഹ് ഇപ്പൊ കേക്കണ്ട്
വാട്സ് വാട്സപ്പിൽ നിങ്ങളെ ഇത് കണ്ട് കുറ്റി പൊട്ടിക്കണേ
ആഹ് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ ഇങ്ങനെ കുറ്റി പൊളിച്ച് ഇന്ന് എല്ലാർക്കും ലീവായപ്പോ
ആഹ്
കൊറേ ആയിട്ട് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് ചെയ്യനു അങ്ങനെ മക്കക്ക് അങ്ങനെ ഒരു ശീലണ്ടേ ഈ ഏഹ് എന്നു ഒള്ള ആഹ് ഹസ്ബൻഡ് പണി കയിഞ്ഞ് വരുമ്പോ ഓല എന്ത് ചെയ്യ രണ്ടാളും പൈസ വാങ്ങിട്ട് കുറ്റിലിടും
കുറ്റിക്കിടോ ആഹ് ഒരു നല്ല കാര്യണട്ടാ
അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ കൊറയായി ഇപ്പൊ ഒരു രണ്ടു വർഷയിട്ടുള്ള സമ്പാദ്യ ആണ് അപ്പൊ ഇന്നങ്ങനെ ഇതാക്കി കുറ്റി പൊളിച്ച് ഞങ്ങളിങ്ങനെ ഫാമിലി ഗ്രൂപ്പിലൊര് ആഹ് അങ്ങനെ കണ്ടതെ അപ്പൊ അങ്ങനെ കറക്റ്റ് സംഖ്യ പറയുന്നവർക്ക് സമ്മാനം ഉണ്ട്ന്ന് അങ്ങനൊര് ചലഞ്ചാക്കി ഇങ്ങനെ വെച്ച് ഇ രസല്ലേ
ഓ എന്നിട്ട് ശരി ഉത്തരം പറയണവർ ഉണ്ടായിരുന്നോ?
ആഹ, രണ്ടാള് ശരിയായിട്ടാ അത് പറഞ്ഞത്
ഓ.
അപിന്നെ ഞങ്ങള് നാളെ ഫാമിലി ആയിട്ടൊരു ടൂർ ഉണ്ട് റിസോർട്ടിലേക്ക് ഒ ഇഷ്ട്ടയിച്ചു പോണ്ട് പിന്നെ അവിടുന്ന് സമ്മാനമായിട്ട് കൊടുക്കാ ന്നൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കാണ്
ഓ
പിന്നെ എനിക്കൊര് ഇതുണ്ടായിരുന്നൊരു ജ്വല്ലറിയിലൊരു സ്കീം ഉണ്ടായിരുന്നു. അമ്മളീ ഏ ഈ മാസം ഇങ്ങനെ തവണ വസയില് പൈസ അട ക്കാ ഈ കുറി പോലെ അങ്ങനെ ഇണ്ടായിരുന്നു അപ്പം അതേ ആഹ്‌ ആഹ്‌ പണി കൂലി ഇല്ലാതെ സ്വർണ എടുത്ത അങ്ങനെ പറഞ്ഞിട്ടെരുത് ഇണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഈ പൈസയും കൂടി കൂട്ടിയിട്ട് ഇപ്പന്നൊരു വള വാങ്ങിച്ച്
ഓഹ്
ഇപ്പ സ്വർണത്തിനൊക്കെ നല്ല വെലയാണല്ലോ ആ ഒരു പവന
അതെ.
എഴുവത്തയി എഴവത്തഞ്ച് രൂപ എഴവത്തയ്യാ രൂപൃ നമക്ക് ആ അമ്മള് പണിക്കൂലി ച്ചാല് ഈ അമ്മള് സ്കീമിൽ ചേർത്ത പൈസക്ക് പണിക്കലി വേണ്ട അത് ഇരു നാലായിരം രൂപയ ഉണ്ടായിരുന്നത് അയിനുള്ള പണിക്കൂലി വേണ്ട
വല്ലാതെ വേണല്ലേ
ആ അല്ലാതെ ആണ് നമ്മൾ ബാക്കി പൈസക്ക് സ പൈസ ക്ക്ള്ള സാൻത്തിന് പണിക്കൂലി വേണ്ടി വരും
അതെ പിന്നെന്ന് വെച്ച നിങ്ങള് ചിലപ്പ കുറി കൂടീ നന്ന് ഒരു പവന് ഇരുപത്തി നാല് ഒക്കെ ഇണ്ടായിട്ടുണ്ടാവുള്ളു.
ആഹ്‌ അതെ അന്ന് ആത്രേക്കെ ഉള്ളൂ അ മുപ്പത് നാല്പ്പത്ത്രക്കെ ഉള്ളു അന്ന് ഇപ്പൊ ഒരു ലക്ഷത്തിന്റെ പുറത്തായില്ലേ
ഇപ്പൊ ഒരു ലക്ഷത്തി പുറത്ത് കടന്നില്ലേ
ആ ഓലെ ലാഭതാണ്
പണ്ടള്ളവർക്കോ അതെ പണ്ടള്ളവർക്കൊക്കെ ഒരു സുഖണല്ലേ
ആ വിൽക്കാനുള്ളോർക്കൊക്കെ സുഖാണ് വാങ്ങാനുള്ളോർക്ക് ബുദ്ധിമുട്ടു ആണ്
അതെ
ത്ത് കല്യാണ ക്കേ ഇല്ലേ ആളുകൾക്കൊക്കെ ന്ന് പ്പോ സ്വർണൊന്നും അങ്ങനെ കൊടു ക്ക്ണില്ലല്ലോ
അതെ ഇപ്പൊ പണ്ടത്തെ സ്ത്രീധനൊന്നുല്ലല്ലോ.
സ്ത്രീധനം ഇല്ല പിന്നെ പൈസ ഇള്ള ആളുകളാണെങ്കിലും പൈസ ഇല്ലാത്തണങ്കിലും സ്വർണം കൊടുക്കണില്ലല്ലോ സ്ഥലം വാ ച്ച്ടുക്ക വീട് വെച്ച്ടുക്ക അങ്ങനെയൊക്കെയാണല്ലോ.
പിന്നെന്ന് പറഞ്ഞാല് പണ്ട് നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം പറഞ്ഞിട്ട് വാങ്ങുമായിരുന്നല്ലോ. എത്ര പേരാണ് സ്ത്രീധനത്തിന്റെ പേരില് ഹാത്മഹത്യ ചെയ്തെ
ആഹ് ആഹ് ആഹ് ഒരുപാടുണ്ട് പെൺകുട്ടി ത്താ ഇങ്ങനെ ആ പെൺകുട്ടിയൾക്ക് ഉണ്ടല്ലേ ഇപ്പോലൊകെ റഞ്ഞാല് വീട്ടുകാരും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഇപ്പെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാന്നില്ലേ പക്ഷെ ആദ്യം അങ്ങനെയല്ലല്ലോ പെൺകുട്ടികളാവുമ്പോ അങ്ങനെയാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കണം
അതെ അവർ അതെ അപ്പൊ മക്കളും പേടിച്ചിട്ട് വീട്ടിലേക്കും വരാൻ വയ്യ
പോല പീടിപ്പിക്കുന്ന ഇതവസ്ഥ അല്ലല്ലോ ഇപ്പ പിന്നെ അതിന്നൊക്കെ മോചനുണ്ട് ഇപ്പ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നൊരു നിസ്സാര ആയ കാര്യായി
അതെ പിന്നെന്ന് പറഞ്ഞാ ഇപ്പത്തെ മ ക്കളൊക്കെ പറഞ്ഞാല് സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പളല്ലേ കല്യാണം കഴിക്കുന്നുള്ളു പണ്ടൊക്കെന്ന് പറഞ്ഞാല് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തന്നെ രക്ഷിതാക്കള് അതെ പത്താം ക്ലാസ് പഠിക്കുമ്പോ തന്നെ കെട്ടിച്ച് വിടുവായിരുന്നല്ലോ അവര് ഇഷ്ടങ്ങള് നോക് ക്കാതെ രക്ഷിതാക്കളുടെ ഇഷ്ട്ടം നോക്കി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നല്ലോ അന്നൊക്ക ഇപ്പത്തെ മക്കളും ഒരു ജോലിയാ കാതെയൊന്നും
ഇല്ല അത് നല്ല കാര്യാണ് ആരെ മുമ്പിലും ഏ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വരൂല
കണ്ട വരൂല ഷ്
ആ ആരമുമ്പിലും അടിമയാവണ്ട അവനവന് ഒര് പേടിക്കാതെ ജീവിക്കാ
എന്നാലും ഇപ്പളുണ്ട് പീഡിപ്പിക്കലും പെൺകുട്ടികളെ അങ്ങനെ കൊല്ലലും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോളും
ഓ
എന്നിട്ട് മക്കളൊക്കെ ഉറങ്ങിയോ
എവിട മക്കൾ ഉറങ്ങ മക്കള് ഞങ്ങള് റ്റേ മക്കള് ഉറങ്ങുള്ളൂ
ആഹ് എല്ലോട്ത്തെ അവസ്ഥ ഇതന്നെ
ഉറക്കീട്ടാ നമ്മള് ഉറങ്ങിട്ടേ
ഇപ്പ അങ്ങനെയല്ലേ ഇപ്പൊ മ അതന്നെ ഇപ്പൊ മക്കൾക്കൊന്നും ഉറക് ഉറക്കില്ല രാവിലെ സ്കൂൾക്കൊക്കെ പോവാന് രാത്രി നേരം വൈകി ഉറങ്ങുള്ളു രാവിലെ
അതെ അതെ മദ്രസെലും ഒക്കെ പോകുമ്പോളൊക്കെ ഭയങ്കര മടിയാണെനി
വിളിച്ചാലും വിളിച്ചാലും എണിക്കൂല്ല പക്ഷെ രാത്രി നേരത്ത് കെടന്നുറങ്ങിയാല് നേരത്തെ എണീറ്റോളും ആഹ് നമ്മളന്നെ ഒരു പാതി ഉറക്കതിന്ന് ഒണർന്നിട്ടാവും ആഹ് നമ്മളന്നെ ഒരു പാതിഉറക്കത്തിലാവു ഓലെ വിളിച്ചൊണ ർത്തുക ആ ടൈമില് ഓള് ഒണരൂല ഴിഞ്ഞോ
ഉം അപ്പൊ ശരിക്കും ദേഷ്യം നിങ്ങളെ ഹസ്ബൻഡ് എങ്ങനെ ഹെല്പ് ചെയ്യോ ജോലിയിലൊക്ക അങ്ങിൻത്തോക്ക് ട്ടേല്ല.
പുറത്തുള്ള ജോലികളൊക്കെ ഈ വിറക് വെട്ടാന് അങ്ങനത്തേനൊക്കെ ഹെൽപ്പ് ചെയ്തു തരും
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പം സുഖാണ്
കൊണ്ടെരോ? അല്ലാതെ അടുക്കളയില് ഭക്ഷണം പാചകം
നമ്മള് ഒരു രീതിയിൽ പറയാണെങ്കില് ചെറുതാകുമ്പോളേ നമ്മൾ മക്കളെ ശീലിപ്പിക്കണം ഓരോ കാര്യങ്ങളും.
അതെ
ഇപ്പം ഇവിടെ എല്ലാവരൊക്കെ എങ്ങനെ വെച്ചാല് സ്വയം കഴിച്ച പാത്രം കൂടി എടുത്ത് വെക്കു എടുത്തെക്കാന് അറിയില്ല അങ്ങനെണ്ടല്ലോ പ്പോ അങ്ങനെയൊക്കെ നമ്മള് ഈ ഇപ്പ നമ്മളെ മക്കളെയെല്ലാം നമ്മള്
ആഹ്
ബുദ്ധിമുട്ട് പിന്നെ വെച്ചാല് വേറൊരാളോല് കാര്യങ്ങൾ ചെയ്ത് കൊടുക്ക നമുക്ക് അതൊരു ബാധ്യതാവില്ലേ നമ്മളെ ഭർ ർത്താവിന്റെ മക്കളതും പക്ഷെ വേറൊരാള ചെയ്യുമ്പോള് ഓല്ക്ക് അതൊരു ബുദ്ധിമുട്ടാവും ച്ച്പ്പോ ഞാനൊക്കെ എന്റെ മോ ചെറിയ മക്കളെയും കൂടി ഇങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടിരാണ് അതായത് കഴിച്ച പാത്രം എടുത്ത് വെക്ക ഉണർന്ന് കഴിഞ്ഞാൽ ആഹ് ബെഡ്ഷീറ്റ് ഏഹ് ശെരിയാക്കാന് ആഹ് ഡ്രെസ്സ് അലക്കിയിട്ടില്ലെങ്കിലും അതെടുത്തൊരു ബാസ് ക്കറ്റില് കൊണ്ടുപോയി വെക്കുക അങ്ങനെയൊക്കെ നമ്മള് ഈ ചെറുതാവുമ്പളേ ശീലിച്ച് വരണം മക്കളെ നമ്മള് ശീലിപ്പിച്ചു കൊണ്ട് വരണം
അതെ
അങ്ങനെ ചെറുതാവുമ്പോ ശീലിച്ചാൽ ഓൽക്ക് അതൊരു ബുദ്ധിമുട്ടാവല്ല ഓല് അത് സാധാരണ ചെയ്യണ പോലെ അങ്ങനെ ചെയ്തോളും
ശെരി എന്നാ ശെരി
ഉം അവിടെ മക്കളൊക്കെ എങ്ങനെയാ
അവ കഴൂകൂല അത് ശീലിച്ചിട്ടുല്ലാ ശീലി
ഉം ആഹ് അതെ നമ്മള് ചെറിയ കുട്ടികളല്ലേ ആഹ് നമ്മള് കുട്ടികളല്ലേ കുട്ടികളല്ലേ വിചാരിച്ച് ഉം ഇവിടിപ്പം മക്കക്കോ ഇപ്പൊ അങ്ങനെ ശീലായി ചെയ്ത് എന്നും ചെയ്ത് ഓര് കഴുകിയ പാത്രം നമ്മൾ രണ്ടാമത് കഴുകി വെക്കേണ്ടി വരും എന്നാലും. ഓ ആഹ് എന്നാലും ഓല്ക്ക് അങ്ങനെ ശീലിപ്പിച്ചു കൊടുക്കാ അത് കഴുകണം ഇതൊരു നിർബന്ധമുള്ള കാര്യാണ്ന്ന് ഓലെ മൈൻഡിലേക്ക് നമ്മൾ വരുത്തണം
അതെ അതെ
അ ഇത് ദൊരക്കക്ക
അനക്കുള്ളത് ശരി ആണൊ
എന്നാ ശെരിട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം മോനെ ഉറക്കിയിട്ട്